ആഹ് കേൾക്കാവോ ശേഷം സ്കൂള് തുറക്കാൻ പോണു അതാണല്ലോ അതാണ് എല്ലാവർക്കും ഒരു ആഹ് അതിന്റെ തിരക്കിലാണ്
എടുത്തോ കുട്ടികൾക്ക്
ആഹ് ബാ ബാഗ് എടുത്തു മോന് ങ്ങ് നേരത്തെ സ്കൂൾ തുടങ്ങി ക്ലാസ്സ് തുടങ്ങിയായിരുന്നു ഒൻപതിലേക്കാ ഓൻ ഒൻപതിൽ ആയൊണ്ട് അവന് നേരത്തെ ക്ലാ ക്ലാസ് തുടങ്ങി മേയിൽ ഫസ്റ്റിലേ തൊടങ്ങിയായിരുന്നു
എ
അന്നിട്ട് ഒരെ ന്തോ അപ്പൊ അവനക്ക് ബായ്ഗൊക്കെ മേടിച്ചു ആ ബായ്ഗൊക്കെ മേടിച്ചായിരുന്നു ആ പിന്നെ അവന്റെ സ് ക്കു അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം കഴിഞ്ഞിട്ട് ഇരുപത് ത്തീ ഇരുപത്തി അഞ്ചോ ആ ഇരുപത്തിഞ്ചാംതി സ്കൂൾ അടച്ചു ട്ടു ഞ്ഞ്പ്പതി തോ ക്കാൻ പോണോ വീണ്ടും അങ്ങനെ പിന്നെ വീട്ടിലുള്ള വേറെ പിള്ളോരൊക്‌ ക്കെണ്ട അവരപ്പൊ എല്ലാരും കൂടെ ആവുമ്പോഴത്തേക്ക് ഒരു തല്ലിപ്പടയാണല്ലോ
ആ ചെറിയ കുട്ടികളോ
ആ മക്കളൊക്കെ
ഇൻക്ക് മക്കള് മക്കളായിട്ടില്ല
ആ ആ ആ
ളേജ് കഴിഞ്ഞിട്ട് രണ്ട് വർഷായി
അതെയ
ആ അ
ആ ആ ആ ഇതായിട്ടിരിക്ക്ണയാണ അതേ ഹോസ് പിന്നെ ട്രീറ്റ്മെന്റ് അങ്ങനെ വല്ലോ ഇണ്ടോ
ആ ട്രീറ്റ്മെന്റ് ഇണ്ട്
ഉണ്ടല്ലേ ആ ആ ആ ഓരോ അതൊക്കെ ഓരോ സമയംണ്ടല്ലോ
അപ്പൊ റെഡി ആയിക്കോളൂ
ആ അത് തന്നെ സമയം മുൻപോട് ട്ട്കിടപ്പുണ്ടല്ലോ തമ്പുരാൻ
ഉം ങ്ങക്ക് എത്ര മക്കളാ
ചെറുത് മോളാണ് പ്പ അവൾടെ ഓരോ കുസൃതിയും വഴക്കും ഒക്കെ കൊണ്ട് ഉം സ്കൂള് തൊർ അപ്പൊ അവളോട് സ്കൂളി വിടട്ടെടിന്ന് ചോയ്ച്ചപ്പോഴത്തേക്കും ഞാൻ പോവൂല്ല. ഇപ്പൊ കൂടെ ചോയ്ച്ചിട്ടിപ്പഴ ഇഞ്ഞ് രാ ത്രിയാണോ എന്നെ സ്കൂളി വിടണെ
ഏഹ് ഓൽക്ക് കൊറേ ദിവസം വെക്കേഷന് മടി എയ്ക്കാരം. മടി എയ്കാരം പറയാ.
മ എന്തോ?
പോകാൻ മടി എയ്കാരം കൊറെ ദിവസം വീട്ട്ല് ഇര്ന്നതല്ലേ.
ആഹ് മടിയുണ്ട് അവൻ ഇപ്പഴും അതെ ഒ മ്പതാം ക്ലാസ്സിൽ ആയിട്ട് പോലും അവൻ ആ ഒരു ഒരു അഞ്ചിലൊക്കെ പഠിക്കണ കുട്ടിയുടെ ആ ഒരിതേ ഒള്ള്. പഠിക്കാൻ എപ്പഴും അട് ത്തിരിക്കണം ആഹ് അങ്ങനെയ ഏഹ് പഠി
ഴ ഇണ്ടോ അവിടെ ഉം.
ഇന്നില്ല. ഇന്ന് അതുകൊണ്ട് രാ വിലേ തന്നെ പണി തീർത്തിട്ട് പറമ്പിലേക്കെറങ്ങി.
മൂടിക്കുമ്പോ ഞമ്മക്കൊര് പണി ഇടുക്കാൻ ഒരു ഇൻട്രസ്
ഇൻട്രസ്റ്റ് ഇല്ല അത് തന്നെ പറമ്പില് കൊറച്ച് കൃ ഇത് ഇതൊക്കെ നട്ട് വെക്കാന്നോർത്തോണ്ടേ എല്ലാ ഇപ്പം നല്ല മഴ പെയ്തോണ്ട് എല്ലാം കിളിത്ത് വന്നേക്കുവാണല്ലോ.
ആഹ് ആഹ്
എ ചീനിയും അങ്ങനെയൊക്കെ പിന്നെ പുല്ല് ഇച്ചിരെ ഉണ്ടായിരുന്നു അതൊക്കെ വല്ലിയ മഴക്കാലം ആവ്ണേന്റെ മുമ്പ് പറയ്ക്കാന്ന് ഓർ
ഏ ഇങ്ങൾ കുക്കിങ്ങ് ഒക്കെ നല്ലോണം ചെയ്യ്ണ വ്യക്തിയ
കുക്കിങ് കൊഴപ്പവില്ല തെ അങ്ങനെ ഉം അവിടെയോ
ഉം ബടിം അങ്ങനെന്നെ നല്ലോണം ചെയ്യൂല അത്യാവശ്യത്തിന്
പെരുന്നാളിൻ എന്തായിരുന്നു ഫുഡ് രാവിലെ
പെരുന്നാളിൻ മന്തിം അൽഫാമും
ആ അതെയോ ഓർഡറെ അതെ ഉണ്ട
എ ഇണ്ട വീട്ടിൽ ഇണ്ടാ
എങ്ങനെ ഉണ്ടാക്കിയെ
അത് മൂത്തച്ചി ഉണ്ടാക്കിയത് മൂത്തച്ചിയെ
അതെയാ കുക്കറിലാണോ ഉണ്ടാക്കിയത്
അല്ല അടുപ്പത്ത് പൊരിച്ചാണ്ട് ഇതാക്കിയണ്ടേ
ആണോ ഞങ്ങളൊരു കിറ്റ് ഇങ്ങനെ കിറ്റ് പായ ക്കറ്റായിട്ട് കിട്ടുവല്ലോ ആ അങ്ങനെ പാക്കറ്റ് മേടിച്ച് ഇവിടെ ഹസ്ബൻഡ് പോയി കഴഞ്ഞപ്പോ മേടിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല
ഏ അയിന്റെ ഒരു കിറ്റകാരല്ലേ
എന്താ
അയിൻ്റെ ഈ
ആഹഹ അതിന്റെ അൽഫാമല്ല മന്തി കിറ്റ് അ അ അൽഫാം അല്ല അൽഫാം ഹ് മന്തി ആ കിറ്റ് അപ്പോ ആ ബിരിയാണി ഒക്കെ ഉണ്ടാകും പക്ഷെ മന്തി അത്രക്കങ്ങോടെ പോരാ ഉണ്ടാക്കാൻ അപ്പൊ പറഞ്ഞു പിള്ളേര് ഇങ്ങനെ ഉണ്ടാക്കി താന്നും പറഞ്ഞോണ്ട് യൂട്യൂബില് നോക്കിയാ മതി
എനിക്ക് എനിക്ക് പ്പോ മന്തിയാ സുഖം ണ്ടാക്കാന്
അതെയോ
ഹാ ബിരിയാണി എങ്ങനെ ഇണ്ടാക്ക ീ നോക്കിയില്ല
ആ പക്ഷെ ഇപ്പ എല്ലാവർക്കും മന്തി മതിയല്ലോ
ഉം ശറീർ ടെക്കോക്കതാണ് ല്ലോ
ആഹ് ഇവിടെ ഓർഡർ ചെയ്ത് മേടിക്കും പക്ഷെ അല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ നോക്കിട്ടുംല്ലാ
ആഹ
ആ ഉണ്ടാ ഒരു എന്തോ ഒരു താല്പര്യക്കുറവ് എന്നാ ഓർഡറെയ്ത് മേടിക്കും അങ്ങനെ ഇഷ്ടവാ
ഉം
ആഹ
ന്നിട്ട് ങ്ങളേതുവരെ പഠിച്ച് പഠിക്ക ഡിഗ്രി ഒക്കെ പോയിക്കോ
ഡിഗ്രി പോയായിരുന്നു ഡിഗ് ആ ഡിഗ്രി കംപ്ലീറ്റാക്കിയില്ല ഡിഗ്രി ഫസ്റ്റ് ഇയർ പോയി പിന്നെ ഞാൻ വീട്ടിലിരുന്നാ പഠിച്ചത്
ഏ ഡിസ്റ്റൻസ് ആയി ആഹ
അപ്പൊ എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു താലൂക്കില്
ആ
ഉം അന്നേരം എലക്ഷന്റെ തെരക്കും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് സെക്കൻഡ് ഇയറിന്റെ എക്സാം എഴുതാൻ പോവാൻ പറ്റിയില്ല ഇലക്ഷൻ ഐ ഡി കാർഡ് ഉണ്ടാക്കണേ അവ തെരക്കായിരുന്നു ആ അന്ന പിന്നെ പിന്നെ എ എക്സാം എഴുതാൻ പോവാൻ പറ്റ അങ്ങനെ അതുകൊണ്ട് അവിടെ പിന്നെ വിവാഹവായി പിന്നെ അങ്ങനെ അങ്ങ് ആ അങ്ങ് വിട്ടുപോയി പിന്നെ
അപ്പൊ തന്നെ മക്കള് ആയോ
ആ മക്കളായി
ഒരു വർഷായിപ്പോത്തന്നെ ആയി ഉണ്ടാവൂല്ലേ
ആ ഒരു വർഷായപ്പോത്തേക്കും ആയി പിന്നെ ഇപ്പൊ ഉണ്ട് പിന്നെ ഇപ്പൊ ഞാൻ സൈക്കോളജി പഠിക്കുന്നൊണ്ട്
ഉം
ഉം
എവിടെയാ പഠിക്കല് ഓൺലൈനായോ ഓഫ്‌ലൈനോ
ആ അത് ഓൺലൈനാ അതാണെങ്കി നല്ലൊരു ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു ഇതാണല്ലോ ആ ചെറിയൊരു ഇതാ ആ അവട്ടേന്നോർത്തോണ്ട് അങ്ങനെ പിന്നെഈ എഴുത്തൊക്കെ ഉണ്ട്ട്ടോ
നിങ്ങളെങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക് ക്കല് അടുപ്പത്താണ്ടാക്കല്
ആ അടുപ്പത്താ ഉണ്ടാക്കണത് ബിരിയാണി ഇങ്ങനെ ഏ കലം ഇത് വെച്ചിട്ടെ അരി അ അരി വേവിക്കാൻ വെച്ചിട്ടേ
ഉം ഉം അങ്ങനെ വെക്കുവ അപ്പൊ പൊറത്താവുവോ അതോ ഉള്ളിലോ
അടുപ്പില് തന്നെ നിങ്ങള് റ്റിക്കുവാണോ വറ്റിക്കുവാണോ ബിരിയാണി അതോ ചോറ് വേവിച്ചിട്ട് അങ്ങനെ ഇതാക്കുവാണോ
ഞാനയിന് ബിരിയാണി ഇതുവരെം വെച്ചുനോക്കിട്ടില്ല മന്തിയാ വെക്കാറ് ഇപ്പൊ അധികോം
അതെയോ ആ അപ്പൊ നിങ്ങള് ഇതിലെ ആണ് അല്ലേ വെയ്ക്കുന്നെ കുക്കറില് വെയ്ക്കണെ എങ്ങനെയാന്ന് അറിയാവോ
കുക്കർല് വെച്ചോക്കിയില്ല
ഇല്ലാലേ
കുക്കർലാവുമ്പൊ വെള്ളം എത്രെ മാ യതൊന്നും അറിയില്ലല്ലോ
ആ ആ പക്ഷെ ആ അരിക്ക് നല്ല വേവുള്ളതല്ലേ ബിരിയാണിയരി പോലത്തെ അല്ലല്ലോ
ആ ആ പായസൊക്കെ ചെടിയൊക്കെ നടാൻ ഇഷ് ഇഷ്ടല്ല ഇഷ്ടല്ലെ വ്യക്തിയണോ
ആം ചെടി ഹാ ചെടിയൊക്കെ ആ ചെടിയൊക്കെ ഇഷ്ടം പോലെയാെണ്ട്
ഏയ് എല്ലോട്ത്ത്ന്നും കാണുമ്പങ്ങനെ വാങ്ങ്വേ
ആഹ് വാങ്ങൂന്നേ അപ്പൊ കൊതിയാവും ഇങ്ങനെ നി ക്ക്ണെ കാണ് മ്പഴതേ പക്ഷെ ഈ റോസയൊക്കെ അങ്ങനെ നിൽക്ക്ണെ കാണ് മ്പഴത്തേക്കും‌ നമ്മള് വാങ്ങിക്കും. വാങ്ങിച്ച് വര്മ്പഴത്തേക്കും വീട്ടില് വര്മ്പ അത്രയ്ക്കങ്ങോട്
ഉം ലെര്ക്ക് അയ്നോട് താല്പര്യ കൊറവ്ണ്ടാകും
ആ അതന്നെ ഏ മേടിക്കാേ ചെടിയൊക്കെ നടുവോ
ഇൻക്കയ്നോട് വല്യ ഇൻട്രസ്റ്റ് ഇല്ല
ഇല്ലാലെ
ചെടിനോട് ഇവടെ അനിയനൊക്കെ നല്ല താല്പര്യ
അ ആ വ്
എല്ലാേട്ത്ത്പ്പ ഗേൾസിനാണ് നല്ല ത്ണ്ടാവല്
എന്തോ
പെങ്കുട്ട്യാൾക്കാണ് അയ്നൊക്കെ വല്ല്യ
ആ അ പൂതിണ്ടാവ്ണ് ആ പിന്നെ എന്നാ പച്ചക്കറി വല്ലൊക്കെ നടുവോ അതെയാേ
ഇല്ലാലെ
കൃഷിയൊക്കെ ഉണ്ടോ
കൃഷി ആ ചെറിയൊരു തോട്ടം ആ അന്ന ഇത് മുളക്, കാപ്സി കം പിന്നെ അങ്ങനെ തക്കാളി അങ്ങനെ അത്യാവശ്യം വേണ്ട വഴുതനങ്ങയ. അങ്ങനെയൊക്കെ ചെയ്ത് ആ ചീര നമുക്ക് അത്യാവശ്യത്തിനേക്ക് വേണ്ട ഒരു ഇതൊക്കെ. പിന്നെ ഏ ഫ്രൂട്ട്സുകളൊക്കെ മേടിച്ച് നട്ടിട്ടുണ്ട്.
ഫ്രൂട്ട്സിന്റെ ഇതൊക്കെ ഉണ്ടോ
ഫ്രൂട്ട്സിന്റെഅവ്യൂ അവക്കാടോ പിന്നെന അങ്ങനത്തെ അതൊക്കെ പിന്നെ ഇതുണ്ടേട്ടോ പിന്നെ ത ഡ്രാഗൺ ഫ്രൂട്ട്സ്
ആരാ ഇങ്ങളന്നെ കുഴിച്ച അതല്ലാതെ ഹസ്ബൻഡ് ഉണ്ടാവോ
ഹസ്ബെന്റും കൂടും പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ഒരാളെ ഇങ്ങനെ വിളിക്കും
ഏ
ആ അങ്ങനെ വിളിച്ച് ഹെൽപ്പിന് ചോദിക്കുമ്പോഴത്തേക്കും ആ അങ്ങനെ തെളിക്കാനൊക്കെ അങ്ങനെ ഇതൊക്കെ നടാനായിട്ട് ആളെ വിളിച്ചു ചെയ്യുവാ ചെയ്തേ അപ്പം നമ്മള് ന ട്ടാൽ അങ്ങനെ ആകൂല്ലോ എന്നിട്ട് നേഴ്സറിന്ന് മേടിച്ചയായോണ്ട് ആ തിന്റെ ആഹ് ഒരു രു നോക ടണം നടാനായിട്ട് അല്ലെങ്കീ ബഡ്ഡിന്റെ മേള് ളുംമണ്ണ് പോയിട്ടുണ്ടെങ്കില് അത് കായ്ക്കൂല പിന്നെ.
ഉം ഇന്നട്ടെന്താ പെരുന്നാക്ക് വീട്ട് പോയി
ആഹ് പെരുന്നാൾക്ക് വീട്ടില് ഇബ്ര ഇന്നും പോയില്ല ഇപ്രാശ്യം പോയില്ല ചെറിയ പെരുന്നാള്ന് പോയി. ഇതിന്പ്പ ഇത് ഇപ്പ എറച്യൊക്കെ ഇങ്ങനെ വെന്നൊന്നൊള്ളോണ്ട് അല്ലെങ്കി പിന്നെ പാടു വരോല്ലെ ആഹ് കിട്ടും കിട്ടും പള്ളീന്ന് പിന്നെ ഓരോ ആള്കള്ടെ അങ്ങനെയൊക്കെ പങ്ക് അങ്ങനെ കിട്ടോല്ലോ
അഹ് ആഹ്
കിട്ട്യോ ഒത്തിരി കിട്ട്യോ
ആഹ് ഇവടെ കിട്ടി. പള്ളിക്കത്തൊഹ് കിട്ടി. പിന്നെ ഇപ്പച്ചിം എളാപ്പാരൊക്കെ കൂടിയൊരു പോത്തിനെതാക്കി. അയ്ന്ററച്ചി ചുട്ട്
അതല്ലേ നിങ്ങള എന്താ ചെയ്യ്ണത്
ഞാന് പ്ലസ് റ്റു കഴിഞ്ഞ് ഗ്രാഫിക് ഡിസൈനറാണ്.
അതെ അഹ് അഹ് ആഹ് അഹ് ആഹ്
ക്കി കൊണ്ട്ക്ക്ന്നൊള്ളു കിട്ടീട്ടൊന്നുല്ല
കിട്ടിയിട്ടില്ലാല്ലേ
കയിഞ്ഞിട്ടൊള്ളു
ആ പൊറത്തേക്കൊക്കെ സ്കോപ്പ്ള്ള ഇതല്ലേ?
പൊറത്തേക്കയ്നി പോവാന് അയ്ക്കു ആവോ അവടെ കല്യാണം കഴിച്ച വീട്ടിലേ
ആ ആ ആ വിട് താല്പരില്ലേ?
താല്പര്യം വിദേശത്ത്ക്കൊന്നും അങ്ങനെ പൊറത്ത്ക്കൊന്നും അയക്കൂല
അതാവൂലാലേ അല്ലെ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കി ഫാമിലി ആയിട്ട് പോണം അല്ലാതെ ഒരാൾ അവിടെ ഒരാ വേറെ ഒന്നുല്ല ഹെ ഉം രാവില രാത്രിക്കത്തെ ഫുഡ് ആ ശരി എന്നാ ആയിക്കോട്ടെ